ഹലോ,
ഹലോ, ആഹ് കേൾക്കും? തിരക്കിലേനിയോ?
അതെ എല്ലാം ആഹ് അത് തുണി ഞാനൊന്ന് വെയിലത്തേക്ക് എടുത്ത് വെച്ചതാ മഴയൊന്ന് തോർന്നൊന്ന് തെളിഞ്ഞപ്പഴ്ത്തേനും
ആഹ് ആഹ് മഴ കാരണം ബുദ്ധിമുട്ടാല്ലേ തുണി ഒണങ്ങാന്
ആഹ് തുണി ഉണങ്ങാന് തറവാട് ആയത്കൊണ്ട് എല്ലാരുടെയും ഉണ്ട്
അതാ എല്ലാരുടെയും ഉണ്ടാവും ഉം നിങ്ങള് പിന്നെ നിങ്ങൾ നല്ല പഠിച്ചിട്ടുണ്ടോ എത്ര വരേ
ഞാന് ഡിഗ്രി ഡിഗ്രി വരെ പഠിച്ചു ഡിഗ്രി കംപ്ലീറ്റ് ആക്കി ഇപ്പൊ ഓൺലൈനില് ആ ഓൺലൈനിൽ മറ്റേ പി പി ടി ടി സി ചെയ്യുന്നുണ്ടായിരുന്നു
ഓ ഇൻശാഅല്ലാഹ്‌ ഉം
അത് കഴിഞ്ഞു
എങ്ങനെ സിംമ്പിൾ ആണോ അതൊക്കെ
ആഹ് അത് എക്സാം കഴിഞ്ഞു മറ്റേ ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞ് ദിസായിരുന്നു പക്ഷെ അതിന് പോകാൻ പറ്റിയില്ല മലപ്പുറം മഞ്ചേരിൽ വെച്ചാരുന്നു
ഓ അങ്ങെനെ ഇങ്ങെള് പി എസ് സിക്ക് ട്രൈ ചെയ്യ്ണ്ടോ
പി എസ് സി നോക്കുന്നുണ്ട്
മം ഏതെങ്കിലും പി എസ് സി അപ്ലൈ ചെയ്ത് ഇങ്ങൾ എക്സാം എഴുതിട്ട്ണ്ടോ
ആ എക്സാം എഴുതി
അതെങ്ങനെയാ പി എസ് സി ആയിട്ട്ള്ള ബന്ധപ്പെട്ട കാര്യങ്ങള് ഞാനും ഇതേമാതിരി അപ്ലൈ ചെയ്തിട്ടുള്ളു ഇത് വെരെ എക്സാം എഴതി നോക്കിട്ടില്ല
അതെ ആ ഞാനും അഞ്ചാറെണ്ണം എഴുതി
എങ്ങനെ അതെന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ
കൊഴൊപ്പൊന്നില്ല അത് നാലെണ്ണത്തില് ആഹ് അല്ല ആ മൈനസ് മാർക്ക് ഉണ്ട് ഇരുപത്തി
ആ ഉം
ഒരു മാർക്കില് ആഹ് ഇരുപത ത്തഞ്ച് വീതം അങ്ങനെ മൈനസ് മാർക്ക് വരുന്നുണ്ട് മൂന്നെണ്ണം തെറ്റിപ്പൊ ഏഹ് ആ പക്ഷെ അതെങ്ങനെ പറഞ്ഞ് തെരണം
ആഹ് അത് അണ്ട് പറഞ്ഞൂടി
ഏഹ് മൂന്നെണ്ണം ഏഹ് ഓയെ ശെ ഒരെ ആഹ് ഒരു മാർക്കില് മൂന്നെണ്ണം തെ തെറ്റിപോയാല്
ആഹ്
മൈനസ് മാർക്ക് വെരും
ആഹ് ആഹ് ആഹ് അങ്ങനെ ഉം
അതായത് നമ്മള് കറക്ക്റ്റാന്ന് തോന്നണ് മാത്രം ഇതാക്കിയാ മതി അപ്ലൈ ചെയ്താമതി ആഹ് ആഹ് ഡൗട്ട് ഉള്ളത് കറ കറക്കി കുത്തിയാലും അത് മൈനസ് മാർക്ക് ആയിട്ട് വീഴും ശരിയല്ലെങ്കില്
ആഹ് അപ്പ ഇള്ളമാർക്കും
ഒരു എന്നാ ആഹ് എൺപത് എൺപത് നൂറെണ്ണത്തിൽ എൺപത് എണ്ണം കറക്റ്റ് ആയിട്ട് അറിയാങ്കിൽ ആ എൺപതെണ്ണം ചെയ്താൽ മതി ബാക്കി ഇരുപതെണ്ണം വിട്ടേക്ക
ആഹ് ആഹ് ആഹ
അല്ലെങ്കിൽ അത് കട്ടോഫ് മാർക്കിനത്ത് ഒത്തിരി ഇത് വരും
ഉം ഉം അങ്ങനെ പ്രശ്നം വരുംല്ലേ അപ്പൊ അറിയ്ണ മാത്രം എഴുതാൻ പറ്റൂ റ്റുള്ളു കർക്കി കുത്താൻ പറ്റൂലാന്ന് പക്ഷേ പൊതുവെ പി എസ് സി ക്കാർക്ക് കറക്കി കുത്ത്ണ ആൾക്കാരാണല്ലോ അധികും ഇള്ളത്
ആഹ് കറക്കി കുത്തുമ്പോ മൈനസ് മാർക്ക് ഒത്തിരി കേറി വരും
ആ ആ ഓഹോ ഓ
ഏഹ് എത്ര വരെ പഠിച്ച്
ഞാന് പ്ലസ് ടുവരേ പഠിച്ചിട്ടുള്ളു പിന്നെ വിവാഹം കഴിഞ്ഞു അങ്ങനെ പോന്നു പിന്ന ണ്ട് ഞാൻ സയൻസായിരുന്നു
ഈ ഓൺലൈനായിട്ട് എന്തെങ്കിലും നോക്കാൻ പാടില്ലായിരുന്നോ
ഓൺലൈൻ ഇപ്പഴല്ലേ ഓൺലൈൻ ഒക്കെ വന്നത് ഞാനൊന്ന് ട്രൈ ചെയ് നോക്ക്ണ് ണ്ട് എന്താണ് ഇപ്പം പി എ സിക്ക്ങ്ങനെ അപ്ലൈ യ്തിട്ട്ണ് അഹ്ങ്ങെ എട്ക്ക് ഇങ്ങെ നോക്കും യൂട്യൂബിൽ നിന്ന് ക്ലാസ്സക്കെ ഇങ്ങനെ കേൾക്കും
ആഹ് പക്ഷെ വേന്നെ പ്ലസ് ടുൽ ഇത് വരുമ്പോത്തേനും നമുക്ക് കുറച്ചെണ്ണെ യെള്ളൂ അപ്ലൈ ചെയ്യാൻ വരുന്നുള്ളൂ ഇപ്പ എല്ലാം ഡിഗ്രി വേസിലാണല്ലോ വരുന്നത്
ചൈനി ആഹ് അപ്പൊ ഈ ഡിഗ്രി ഡിസ്റ്റൻസായി എടുത്താ ബുദ്ധിമുട്ടാ എങ്ങനെ
ഡിഗ്രി ഓൺലൈൻ ആയിട്ട് എടുക്കാല്ലോ ആറുമാസത്തെ ണ്ട് അങ്ങനെ എടുത്ത് പി എസ് സി അപ്ലൈ ചെയ്യാവന്ന് നോക്കിയ എടുക്കണേ ന്നൊള്ളൂ
ആ ആ ആ അങ്ങനെ അപ്പം സയൻസായ ഞാൻ സബ്ജക്ട് സയൻസ് ആണേ അപ്പോ ര് ചെറിയെ അയില്ള്ള സബ്ജക്ട് ഇൻക്ക് ഒക്കെ ബുദ്ധിമുട്ടാണ് മേത്‌ സ് പൊതുവേ ബുദ്ധിമുട്ടാണേ പിന്നെ ബോട്ടണി അങ്ങനത്തൊക്കെല്ലേ
ആഹ് ആഹ്
ക്കങ്ങനെ കഷ്ടിച്ചു പോണ വിഷയങ്ങള നേണ് എല്ലോ
അല്ല ഡിഗ്രി അല്ലാണ്ട് എനാ ഇത് ടു ക്കും ബി കോം അങ്ങനെയുള്ളടുത്ത് ബി എ എടു ത്ത് ബി എ എക്കണോമിക്സ് അങ്ങനെ എടുത്താലും കൊഴപ്പുല്ല
ആഹ് ആഹ് വേറെ സബ്ജക്ട് എടുക്കേണ്ടി വരും നമ്മള് സയൻസിന്റെ തായിട്ട് ഇട് ക്ക ര്ത്
ബി എക്കണോമിക്സ് എടുത്ത ബി എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് അങ്ങനെ എടു ആ അങ്ങനെ എടുത്താലും മതി
ഉം ഉം ഉം ഇങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റാ
ഇംഗ്ലീഷ് എനിക്ക് അത്ര ഇല്ല പക്ഷെ ഹസ്ബൻഡ് നന്നായിട്ട് സംസാരിക്കും
തന്നെ ങ്ങൾ തമ്മ് സംസാരിച്ച് ങ്ങക്ക് പഠിക്കാലോ അതൊ ണ്ട്
ആ
ആരങ്കി ഒരാള് കൂട്ടിന് ഇണ്ടായാല്
ഇംഗ്ലീഷ് ഏഹ് ഞാനും മറ്റേ ഇതില് ഏ ഇപ്പഴല്ലേ മറ്റേ സി ബി എസിക്ക് ഭയങ്കര ഇത് കൊടുക്ക് ണേ നമ്മള്
എന്റെ ചെറുപ്രായത്തില് ഞാൻ മലയാള മീഡിയം പഠിച്ചു വന്നയാളാ പക്ഷെ എന്റെ ഹസ്ബൻഡ് പക്ഷെ സി ബി എസ് യിൽ പഠിച്ചു വന്നയാള അതുകൊണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യും
ആഹ്ആഹ് ഞാനും മലയാളം മീഡിയ ന്നെണ് അവിടെണ് പറ്റിയെ നമ്മക്ക് ബെയ്സ് കിട്ടീല്ല അവിടെ ണ് ആ ബേസ് ഒക്കെ കിട്ടണ ഒട്ന്നാ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ന്നാ കിട്ട്ണത് അപ്പയാണ് ന്ന് മര്യാക്ക് വായിക്കാനും കൂടി ആഹ് വായിക്കാനും കൂടി ഒരു വല്യയ സെന്റൻസ് ഒക്കെ വായിക്ക്ണ കൂടി അപ്പയാ മെനക്കട്ന്നാ യാണ് പത്താം ക്ലാസ്ന്ന് ലെവലിലേക്കെത്തിയപ്പളാണ്
സി ബി എസ് ഇയിലാ പഠിച്ചു വരുന്നെങ്കി നാലാ ഒരു രണ്ടാം ക്ലാസ്സ് കഴിയുമ്പോ തൊട്ട് നന്നായിട്ട് ബേസിക്ക് പഠിക്കും പിന്നെ നാലാം ക്ലാസ് ആവുമ്പത്തേനും നന്നായിട്ട് ഫ്ലുവന്റായിട്ട് സംസാരിക്കാൻ കിട്ടും
ആഹ് ആഹ് ഇന്റെ മോളൊക്കെ ഇപ്പതാ നല്ല സെന്റൻസ് ഫുള്ള് വായിക്കും അയിനനുസരിച്ച് ചെറിയ ടെൻസുകൾ വരെ ഇപ്പ പറയും പറേമ്പോലെ രണ്ടിലത്തണല്ലേള്ളൂ നമ്മള് പത്താം ക്ലാസ് വരെ ചെയ്ത ലെവലാണ്
ക്കത് പഠിച്ചു കിട്ടുന്നൊണ്ട്
അയന്നെ സൗണ്ട് വെച്ചെയ്താനും വായിക്കാനും പഠിക്കണ്ട് പക്ഷമ്മളിങ്ങനെ ആലോയ് ക്കവരെ പഠിപ്പിക്കുമ്പോ ആലോയ്ക്കും അമ്മള്
ആഹ് ഇന്നാ എന്നാ ഇതേ ഇതേതുവായിട്ട് ചേരുമ്പഴാണ് അത് അങ്ങനെ വരുന്നേന്ന് നമ്മൾ അപ്പഴാ ചിന്തിക്കണത്
ആഹ് നമ്മള് അങ്ങനാണ്ട് പഠിച്ച് അത് അങ്ങനാട് മനസ്സിലൊറച്ചേച്ച് ഇത് എങ്ങനെയാ വെര്ന്നെന്ന് അറിയില്ല അമ്മക്ക് ഇപ്പം
ക്ഷെ എന്റെ ഹസ്ബൻ്റ്ന്ന് പറയുമ്പോത്തേന് അത് കാണുമ്പോ തന്നെ ഇന്നതാ സംഭവം ഇന്ന പോലെ ആ ട്ടോന്ന് അങ്ങനെ പറയാനുള്ളൊരിത്ണ്ട് ഇപ്പൊ ഒരാളോട് സംസാരിക്കണങ്കി പോലും
ആഹ്
നമ്മള് വാ പൊളിച്ച് നിക്കും അവര് നന്നായിട്ട് സംസാരിക്കും
അങ്ങനെ
അത് മറ്റേ തമിഴ് ആഹ് തമിഴാണെങ്കിലും ഹസ്ബൻഡ് നല്ല രീതിൽ സംസാരിക്കും ആഹ്
ഉം എനിക്ക് കേട്ടാ മനസ്സിലാവും സംസാരിക്കാൻ കഴീല്ലാ
ആഹ് തമിഴാ
ആഹ് തമിഴ് നമ്മളിങ്ങനെ ഓരോന്നു കണ്ടാണ്ട് ഇങ്ങനെ തമിഴങ്ങനെ ഇങ്ങള് യൂറ്റൂ ട്യൂബിലും അതും ഇതൊക്കെ കണ്ടാണ്ടേ തമിഴ് കണ്ടാ കേട്ടാ മനസ്സിലാവും ഇത് മലയാളാണോ തമിഴാണോന്ന് ആലോയ്ക്കണം തമിഴാ അത്രയ്ക്ക് കേട്ടാ മനസ്സിലാവുന്ന രൂപത്തിലായിന് എഴുതാനും നമ്മക്ക് പറയാനും കഴിയില്ലാന്നൊള്ളൂ പെട്ടെന്ന് അങ്ങനത്തെ ഉം ഉം ഇംഗ്ലീഷ് ഏഹ് പിന്നെ കയ്യിലായാ പിന്നെ എവിടേം പേടിക്കാല്ലാ
ആഹ് പക്ഷെ ഇപ്പഴും എൻ നാം ഇതിനകത്ത് യൂട്യൂബിൽ കൂടെ ഓൺലൈൻ ആയിട്ടൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇത് വന്നൊണ്ട് കേട്ടോ
ആഹ് ഓരോരോ ആപ്പുകൾ ഉണ്ടല്ലോ എന്താവൂല്ലേ അയിന്റെ ഞാൻ ഇത് വരെ കേറി നോക്കീട്ടില്ലാ ഒരോരുത്തര്ങ്ങനെ പറയുന്നേക്കാ ഇംഗ്ലീഷ്മിത്ര അങ്ങെനെയൊക്കെ ഓരോന്ന് പറയണ കേക്
ആഹ് ആഹ് ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട്
ഓഹ്
നല്ലതാന്ന് പറയണ കേക്കാം ഞാന് ഇതുവരേം കേറിയിട്ടില്ല അതിനായി ട്ട് തുനിഞ്ഞെറങ്ങിയിട്ടില്ല പക്ഷെ ഇതിനാത്ത് ത്തുണ്ട്ട്ടോന്നാ പി പിടി ടി സി ചെയ്യുന്നതിനകത്തുണ്ടൊരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് വരുന്നുണ്ട്
ആഹ് ആഹ് ആഹ്
ഒരു സബ്ജക്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇതാ വരുന്നത്
ഓഹ് ആഹ് അങ്ങനെ ഇംഗ്ലീഷ് ആട് റെഡി ആയി കിട്ടണം ഞാനിപ്പോ ഇങ്ങനെ എടക്കിങ്ങനെ ഇംഗ്ലീഷ് ഏതാലും പഠിച്ചാലെവിടെ ത്തീല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാലോ സ്വയം കുട്ട്യാക്കന്നെ പറഞ്ഞു കൊടുക്കാതെ വിചാരിച്ചലെന്തേങ്കും നോക്കും ട്രൈ ചെയ്യും.
പക്ഷെ ഇ ഇ ഇനിയുള്ള കാലം ഇംഗ്ലീഷ് ക്ക്അറിയാൻ പാടില്ലങ്കി ചുമ്മാ പൊട്ടനെ പോലെ നിക്കാന്നേ ഉള്ളൂ.
ആഹ് അതന്നെ കുട്ട്യാൾക്കും വിദ്യാഭ്യാസം കൂടി അവർക്ക് പറഞ്ഞൊടുക്കണങ്കിലും വാണം നമ്മുക്ക് പഠിക്കാ.
ആഹ്
പ്പൊ ഞാന്ങ്ങനെ ട്രൈ ചെയ്ത് ഓൽക്ക് ഓക്ക് പഠിപ്പിക്ക്ണ കൂട്ടത്തിൽ ഞാനും മനസ്സിലാക്കും. ഓല് നോട്ടൊക്കെട്ത്ത് ഞാനല്ലോ മൻസ്സിലാക്കും. അല്ല സി ബി എസ് ഒന്നല്ല കേരള സിലബസന്നെ. ദേ ഇംഗ്ലീശ് ങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ങ്ങനെ പഠിപ്പിക്കാണ്.
ആഹ്
അപ്പൊ ങ്ങനെ
എന്റെമോൻ സി ബിഎസ് സി ആയതുകൊണ്ട് നല്ല പാടാ
നല്ല പാടാ പറയുന്നേക്കെ സി ബി എസ് സി നല്ല പാടാ കുട്ട്യേക്ക് കട്ച്ചാ പൊ ട്ടൂലന്നൊക്കെ പറീണേക്കാം
തൊട തൊടക്കത്തിലെ പഠിച്ചു വരുവാണെങ്കി കൊഴപ്പൂല്ല ആ നമ്മളെ ക്കെ കൂടുതൽപ്പോ അ
അവർക്കറിയാം നമ്മള് നമ്മള് താന്നു പിന്നെ അവരോട് ചോയ്ച്ച് മൻസ്സിലാക്കണ്ട രൂപത്തി ആഹ് ചോയ്ച്ചു മനസ്സിലാക്കണ്ട രൂപത്തിലാണേ ന്റെനിയത്തിക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യംയ്യും ഓള് സാദാ ഗവൺമെന്റ് സ്കൂളിൽ തന്നെണ് പോയതും താക്ക്യേതൊക്കെ ഷോ ക്ക് നല്ലെ ഒരോത്തക്കൊരോ ഐഡിയ ആണല്ലോ
ആഹ്
അവൾ നന്നായിട്ട് ചെയ്യും. നന്നായിട്ട് എയ്താൻള്ളതും സംസാരിക്കൊക്കെ ചെയ്യും. നമ്മളെന്തേ ഡൗട്ട്ണ്ടേയ് ഓളോട് ചോയ്ക്കലാ ന്നിട്ട്
പിന്നെ ഇപ്പൊണ്ടല്ലോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്
ആഹ്
അതില് കേറുക അപ്പ ആഹ് അപ്പ അങ്ങനെ അങ്ങനെ നോക്കുമ്പോ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കിട്ടും അത് അങ്ങനെ നോക്കി പട് ചാലും മതി ഓരോ വാക്ക്കള് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൊടുത്താ മതി.
ആ ആഹ് അപ്പൊ മനസ് കൊറേക്കെ മനസ്സിലാക്കലെ ഏയ് എല്ലാന്നും ശരിയായി കൊള്ളൊന്നില്ലല്ലോ അങ്ങനെണ്ടോ സെര്യാവോ
ആഹ്
വാക്ക് മാത്രം സെന്റെൻസും
സെന്റൻസ് ഇട്ട് സെന്റൻസ് നമ്മൾ മലയാളത്തി എയ്തി കൊട്ത്തിട്ട് ട്ട് അടീൽ ഇംഗ്ലീഷ് ആക്കി വരുഅത് അങ്ങനെ നോക്കി മനസ്സിലാക്കിയാലും മതിയത്. അങ്ങനെ കൊറെക്കെ കിട്ടും നമുക്ക്
ഉം ഉം കയ്ണ സ്പീച്ച്യ്താണ്ട് പഠിക്കണല്ലേ ആ ആണ്ടും ഇങ്ങട്ടും പറീനരാളുമാണം
ആ ഹ ഹ
ഉം അങ്ങനെണ് പറേല് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണെങ്കി തമ്മ് തമ്മ് സം സംസാരിച്ച് അത് ക്ലിയർ ആയി അങ്ങണ്ട് വരണം ന്നാണ് പറയല്.
ആഹ് അങ്ങനേം കിട്ടും പക്ഷെ ഇ ആയി ഇവിടെ വർത്താനം പറയാൻ നിന്ന ഞാൻ എഴ്ന്നേറ്റ് പോവും. പിന്നെ വല്യ വല്യ അടി നടക്കും ഞങ്ങളമ്മിൽ
ഉം എങ്ങനെ ഉം
ഉം വേറെന്താ
വേറെന്താ ഇന്നാ അയിക്കോട്ടെ
ആഹ്